കേക്കാണ്ടോ
ആഹ് കേൾക്കാൻ പറ്റ്ണ്ട് എന്തൊക്കെയുണ്ട് വർത്താനം
ഉം ഉം
ഹലോ
ആഹ് എവിടെ വീട്
വീട് മഞ്ചേരി
ഉം ഉം ഉം ഉം മലപ്പുറംല്ലേ
കെട്ക്കാനായോ
ആഹ് ഇല്ല എന്ത് ചെയ്യാ പഠി
അഹ് ആ ലഹ് അല്ലല്ല രണ്ട് കുട്ടിയോളുടെ ഉമ്മേ
ഉം എന്തേലും ജോലി ചെയ്യ്ണ്ടാ
ജോലിയൊന്നുല്ല വീട്ടമ്മ ഇല്ലല്ല ജോലിയില്ല കുട്ട്യാളെ നോക്ക അതന്നെ ജോലി അവിടെന്ത്‌ണ്ട് വിശേഷം
പിന്നെ വേ
ഹലോ
കുഴപ്പമല്ല അങ്ങനെ പോണു ഏഹ് അല്ല മൂവാറ്റുപുഴ
മൂവാറ്റുപുഴ ഉം ഉം ആഹ് ആഹ് ആഹ് ആഹ് അങ്ങോട്ടാല്ലേ എന്തേലും വർക്ക്‌ ഞാൻ പ്ലസ്റ്റു വരെ
ഉം
ഇങ്ങക്ക് ജോലിണ്ടോ
ഇല്ലില്ല ഞാനും വീട്ടമ്മ
ഏഹ് എത്ര കുട്ടിയാളുണ്ട് ഹലോ
ഉം എനിക്ക് മൂന്ന് പേര് ആ മൂന്ന പേര്ണ്ട് രണ്ട് മൂന്ന്
ആഹ്
മൂന്ന്പേര്
ആഹ് എന്താ ചോയ്ച്ചോക്ക് ഞാൻ വിളിച്ചാല എന്താ ചോയ്ച്ചോക്കാ അയ് മാണ്ട ഇമ്മച്ചി ഫോണിലാണ് പറയ് ആഹ് കേക്കണ്ട് കേക്കണ്ട് ഇങ്ങക്ക് അവിടെ റേഞ്ചിന്റെ കുഴപ്പുണ്ടോ ഹലോ
ആ രണ്ട് പെൺകുട്ടി ഒരു ആൺകുട്ടി
മക്കള് ഒരാള് നാലില് ഒരാള് രണ്ടില് നിങ്ങള് കുട്ടിയളോ വലുത് എത്രയില്ലാ എന്തിനാ
അവള് മറ്റത് എൽ എൽ ബിക്ക് പഠിക്കുന്നു
എന്തിനന്
എൽ എൽ ബി എൽ എൽ ബി
എൽ എൽ ബിയോ ആഹ് ആഹ് ചെറുതോ
രണ്ടാമത്തെ ആളെ നഴ്സിങ്ങിന് പഠിക്ക്ണ്
ആഹ് ആഹ്
മൂന്നാമത്തെ ആളെ പത്തിന്ന് ഈ വർഷം ജയിച്ചു
ഓഹ്
ഉ
ഇങ്ങളെ ഇക്കാക്കയോ
ആഹ് കട ഒരു കടയുണ്ട് പിന്നെ ഞങ്ങൾക്ക്് കാറ്ററിങ്ങിന്റെ പണിയുണ്ട് ഈ ഫു അപ്പൊ ഭഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കണേ
ആഹ് ആഹ്
ആ വീട്ടിൽ വെച്ച് ചെയ്തെടുക്ക ഉം ആഹ് വീട്ടിൽ വെച്ച് ചെയും
ആഹ് ആഹ് ഉം മക്കളൊക്കെ വീട്ടിലെത്തിയോ
രണ്ട് ആ ഒരാളള്ളൂ ഇവിടെ
ആഹ് ആഹ് ഭർത്താവിന്റെ ഉമ്മ ഉണ്ടെ അവിടെ
ഇല്ല ഉമ്മ രണ്ടും കെല്ലാം മുമ്പും മരിച്ചു
ആഹ് ഉപ്പേ
ആഹ് ഉപ്പ മരിച്ചിട്ട് കുറയായി പത്തി ഇരുപത് വർഷത്തോള്ളായി
ആഹ് ആഹ് ആഹ് നിങ്ങള് വീട് എവിടെ നിങ്ങള് വീട് എറണാകുളത്തന്നെ
ആഹ് എന്റെ ഇവിടെ ഈ തൊട്ടടുത്ത് തന്നെ
ആഹ ആഹ് അവിടെ അടുത്ത തന്നെ
വീട്ടിലാരെക്കണ്ട്
വീട്ടില്െ രണ്ടളയച്ചന്മാരും ഒരു നാത്തൂനും എലാഴച്ചിമാരെങ്ങക്ക അറിയാം ഭർത്താന്റെ അന്യമാർ എളച്ച എന്ന് പറയാ
അന്ന്യ മാര്
അവർത്തവന്റെ അന്യമാരെ ഞങ്ങളെചൻ
ആഹ് ആഹ് കല്യാണം കഴിഞ്ഞവര
ആഹ് ആ കഴിഞ്ഞ് കഴിഞ്ഞ് അവർക്കൊക്കെ രണ്ട് മക്കളുണ്ട്
ഇതൊക്കെ ഒരു വീട്ടിലാണോ
ചെറിയ എളേച്ഛൻ വേറെ പോയി ചെറിയ ആഹ് രണ്ടാമത്തെ എന്താ വല്യ അനിച്ഛനും എളേച്ചനും ഞങ്ങളും ഒരു വീട്ടില തറവാട്ടിലാണ്
ഉം ഉം ഉം
ഇൻശാഅല്ലാഹ്‌ വീട് കയറ്റണം ഞങ്ങക്ക് അവിടെ നെര എന്താ ജെസിബിയൊണ്ട് നെരത്തിയൊക്കെ വെച്ചിട്ടുണ്ട് കേറീട്ടില്ല മഴയായപ്പോ നിർത്തി വച്ചു
ആഹ് ശരി ഉം മഴ നല്ലയിട്ട്ണ്ടോ മഴ നന്നായിട്ട്ണ്ടോ
ബാപ്പല്ല ബാപ്പ മരിച്ചിട്ട് നാലു വർഷായി ഇമ്മണ്ട് ഉം ഇമ്മ ഇപ്പൊ ചെറിയ എളച്ചി ഞാൻ പറഞ്ഞില്ലേ ചെറിയ എളേച്ചൻ വേറെ പോയിന്ന്
ആണൊ ആഹ്
അവിടെ ഓൻ ഗൾഫിലാണ് അപ്പോക്ക് ഓള് ഒറ്റക്കാണ് അപ്പൊ ഇമ്മ അവിടെ നിക്കല ഇവിടെ തൊട്ടടുത്തന്നെ
അതെല്ലേ
ആഹ് അവിടെ ഏഹ് ഊതിയ കേക്കും ആഹ് ലെവലില വീട്
ആഹ്
പിന്നെ ഇവിടെ വല്യ എളേച്ചി മിഞ്ഞാന്ന് പോയിട്ട്ണ്ട് മദ്റസ് സ്കൂളില്ലാഞ്ഞിട്ട് അപ്പോള് ഓളെ വീട്ടില ഓള് നാളെ വരും
ഉം ഞാനിന്റെ വീട്ടിന്ന് ഇന്ന് വരിയാണ് ഞാനും പോയിനുന്നലെ വിര്ന്നാർക്കാന് പ്പൊ വന്ന് കയറ മ ഉം വന്ന് കേറിട്ടൊള്ളൂ മാറ്റിട്ടും കൂടെല്ല അനി കിടക്കെ കിടക്ക് കുറച്ച് ആഹ് വിളക്കട്ടെ വിചാരിച്ച് ഞാനെ ഉം ഓർമ്മ വന്നപ്പോ വിളിച്ചതേനു
ഭർത്താവെവിടെയാ
ഭർത്താവ് കടേലാണ് വന്നിണ്ട് വന്ന് ഇപ്പൊ കടയിൽന്ന് വന്ന് കുളിക്ക്ണ്ട് ഉം ഉം കൂൾ ബാറിലാണ് ഓഹ് ഞങ്ങളെ മലപ്പുറത്തന്നെ പാണക്കാട് പറയും അവിടെ കൂൾബാറില
ഉം ഉം ഉം
ഉം പിന്നെന്തുണ്ട് ഉം
യാത്രകളൊക്കെ പോവാറ്ണ്ടോ വല്ലോം
എവ്ട്ക്ക്
യാത്രയൊക്കെ പോകാറുണ്ടോ
യാത്ര ഉം പോകാറുണ്ട് ഇന്റെ ഭർത്താവിന്റെ കൂടെ പോവൂല കാരണം മൂപ്പർക്കൊഴിവില്ല ഒരു ദിവസത്തെ ലീവില്ല
അത് ശെരി പിന്നെ ആരെ
ഉം ഞാന് ന്റെ വീട്ടിന്ന് ഇന്റെ വീട്ടാരൊപ്പം പോവും ഉം ഓരെല്ലോട്ത്ത്ക്കും പോണ ആൾക്കാരാണ് ഇന്റെ ന്റെ ഇമ്മാന്റെ വീട്ടാരൊക്കെ
ഉം ഉം
ക്കൊന്ന് പോകും അപ്പ ഞങ്ങളും പോവും ഞങ്ങക്ക് പൈസക്കെത്തരും പോകാന് കാക്കുന് ഒഴിവില്ല പ്പോ വരാന് കടേന്ന് സ്വന്തായിട്ട്ള്ള കാടൊന്നുവല്ല കൂലിക്കൊക്കെ തന്നെ പക്ഷെ എന്നാലും അവര് ലീവ് അയക്കൂല ലീവ് ഇട്ക്കാന് അത്യാവശ്യം എന്ത്‌ണ്ടേലും മാത്രെ കട ലീവാക്കു
ഉം
കേട്ടാ തോന്നും സർക്കാറുദ്യോഗസ്ഥനാണെന്ന് അതൊന്നല്ല ഒരു കൂൾ ബാറില് കൂലിപ്പണി കൂലിപ്പണിക്കാരന ആഹ്
ഉം അപ്പൊ ജോലിക്കൊന്നും നോക്കാത്തെത്തേ
ഞാനോ അവിടിഷ്ടല്ല ആർക്കും ഇഷ്ടല്ല
ഉം
ഇവിടുത്തോലൊന്നും ഒണന്നിട്ടില്ല പയമക്കാരപ്പളും
കാലത്ത് രണ്ട പേർക്കും ജോലി ചെയ്യ ഒന്നും പറ്റില്ല
ആ
ആഹ് ആ അത് ശരിയാണ് ജോലിങ്കിൽ നടക്കൂലേ ഇപ്പൊ എല്ലാ സാധനങ്ങൾക്കും വെലകൂടുതലാണ്
ഉം
ഉം ഉം ജോലിയായിട്ടൊക്കെ മക്കളെ കെട്ടിച്ചാലൊക്കെ മതി
അതാ പറയണ ജോലിയായിട്ട് മതിന്നാ പറയിണെ
ആഹ് അതന്നെ നല്ലത് അമ്മക്ക് നമ്മള കാല ഇന്റെ കാലത്തൊക്കെ ആ കാലം തോന്നുന്നു എനിക്ക് തോന്നുന്നു ലാസ്റ്റ് വർഷം കുട്ട്യൾക്ക് ജോലി ഇല്ലാത്ത പിന്നെ അവിണന്നല്ല കുട്ട്യാക്കൊക്കെ പഠിക്കണം ജോലി വാങ്ങണം ആ ലെവലിലാ ഞാനാ തോന്നുന്നു അവടെ എപ്പഴും പറയും എന്റെ കാല് എന്റെ വർ വർ ഞാന ലാസ്റ്റ് നിന്നത് ഒന്ന് കൂടി മുന്നോട്ട് ഞാനും ജോലി നേടി പോയി എന്ന് പറീം രണ്ടായിരത്തി പതിനൊന്നിലാണ് ന്റെ കല്യാണം കഴിഞ്ഞെ പിന്നെ അവിടുന്ന് അങ്ങട്ട് പുരോഗതി വന്ന്ക്കാണല്ലോങ്ങക്കൊക്കെ കെട്ടിക്കണ്ട പിഠിക്കാ ഇന്ന ലവലാ
അന്നേരം ആരും സമ്മതിക്കല്ലോ കേട്ടാൻ
ആഹ് സമ്മയ്ക്ക്ണില്ല നമ്മുക്ക് നമ്മളൊന്ന് ആ ഇന്റെ കാലത്തൊന്നും ഇന്റെ സംഭവംന്ന ആരും ചോയ്ച്ചിട്ടില്ലേ ഓലും തീരുമാനിച്ചു ഉണ്ടാക്കല്ലേ നമ്മള കാലത്ത് എങ്ങനെയാണ് ഇപ്പൊ മക്കളെ സമ്മതം കിട്ടാ കല്യാണം
ടിയാണ് എല്ലാവർക്കും അവിടെ എന്തൊക്കെയ ചെയ്യൂന്നറിയില്ല
ഉ എന്നീന്നോ മക്കള് വന്നീനൊ
അവര് പെരുന്നൾനൊക്കെ വന്നായിരുന്നു
ആഹ് ആഹ് അപ്പ ലീവ് പ്രത്യേകിച്ച് ലീവ് ഒന്നും ഉണ്ടാവൂലലേ ഓൽക്
അല്ല പെരുന്നാൾ ഓണം അങ്ങനെയുള്ളതിനൊക്കെ അവധി ണ്ടാവും
എവിടെ എറണാകുളത്തന്നെയണോ പഠിക്ക്ണത്
ല്ല മോള് കാസർഗോഡ പഠിക്കുന്നെ
ആഹ്
പിഠിപ്പിക്കുന്നത് ബാംഗ്ലൂര്
ആരേല്ലേ നെഴ്സിങ്ങിന് അടിക്കുന്നതോ
മോനെ
അഹ് ആഹ്.
പത്താംക്ലാസ്സ് ഇപ്പോ. പത്താംക്ലാസ്സ് എയ്തി ഇരിക്ക മോള് ചെറ്ത്.
ആ റിസൾട്ട് വന്നല്ലൊ തെയിച്ചു. അഡ്മിഷൻ അത് കിട്ടി.
അഹ് ഹാ കേറ്യാെ ആ. ഇങ്ങള് ചോറൊക്കെ വെയ്ച്ചോ.
ഇന്ന് നോമ്പല്ലായിരുന്നോ.
അപ്പൊ അപ്പൊ തൊറന്നപ്പൊ കഴചക്കുല്ലേ.
അ കയിക്കുന്നു ഉം ഉം
ഉം ഉം
എല്ലാർക്കും നോമ്പായിരുന്നോ പറഞ്ഞിട്ടാണൊ വന്നേക്ക്ണെ
ആഹ്
നോമ്പ് വന്നിട്ടാണോ വീട്ടീന്ന് വന്നെ.
ആഹ് നോമ്പ് തൊറന്നെ. ഞാൻ വന്ന് കേറിട്ടുള്ളെ. അതന്നെ കയറിയ ഡ്രസ്സ്മ്മലാണ്. മാറ്റിയിട്ടിട്ടും കൂടെ ഇല്ല. മാറ്റി ഇടുക്ക വാണം. അയ്മാ ഡ്രസ്സ്
വീട്ടിന്ന വരുമ്പൊരു രസമായിരിക്കുംല്ലേ
പറയാണ്ടൊ. പറിമ്പം ഇന്നലെ പോയിട്ടൊള്ളു. ഒരു ദിവസം ലീവിട്ട്യാ മണ്ടും. അങ്ങനെങ്കിലും അമക്ക് കാണൻ പറ്റുള്ളതൊക്കെ മദ്രസ് സ്കൂള് അറ്ന്ന്ങ്ങാണ്ട് പോകാൻ കൂടൂലേ.
ഉം വീട്ടിലാരൊക്കെണ്ട്.
വീട്ടില് ഇൻക്ക് രണ്ട് അനത്തി ആരും പിന്നെ ഒരു ഏട്ടനു ഒരനിയന്വാ ഇള്ളെ ഹ്. അത് അനിയന്റെ കല്യാണം കഴിഞ്ഞിട്ട്ല്ല. ബാക്കി എല്ലാരെ കല്യാണം കഴിഞ്ഞു.
ആഹ് അ അവരൊക്കെ ഇണ്ടായിരുന്നോ.
ഏഹ് ആ ഇണ്ട് ഇണ്ടായിരുന്നു. എല്ലാരും ഇണ്ടായിരുന്നു. ഇങ്ങളെ വീട്ടില് ആരാള്ളെ പോയേ എല്ലാർക്കും നാളെ മദസണ്ടറ്ഞ്ഞ്ട്ടെ പോയി ഉം
ഇവിടെ ഞാനും പിള്ളേരും ഇക്കായും ഒള്ളു.
എവിടെ ഇങ്ങളെ വിട്ടില്
എന്റെ വീട്ടില് രണ്ട് ആംഗളമാരും ഇണ്ട്. ഒരനിയത്തീണ്ട്. ഇമ്മച്ചീണ്ട് വാപ്പച്ചീണ്ട്.
അ ആ പോവല്ലെ ഇങ്ങള്
പറഞ്ഞാല് ഈ ഞങ്ങളെ ഈ പണി ഈ ഫുഡ് ഇത് ഭക്ഷണത്തിന്റെ പണിയായിര്ന്നൊ. ഞങ്ങള് പോവാാൻ പറ്റൂല. ഏത് സമയത്താ വന്നേന്നറീല്ല പം. ഇന്നാലും പോയിട്ടന്ന് വരും നിക്കലൊന്നുല്ലത്. ഉം അടുത്ത് തന്നെ പറഞ്ഞ് പോയിട്ട് വെരും.
ഉം ഉം അനിയത്യേളെല്ലെ രണ്ടാള് പറഞ്ഞെ
ഏ
രണ്ട് അനിയത്ത്യ ഇള്ളത്.
ഒരു അനിയത്തി രണ്ട് കബ് അങളമാര് പെങളൂം എന്ന എല്ലാ
അ ആഹ് ഉമ്മാക്കു ഉപ്പാക്കൊക്കെ സുഖം തന്നെല്ലേ.
എടീ അവരൊക്കെ അസുഖക്കാരാണ് പ്പിന്നെ വാപിചി ഒരാഴ്ച്ച. ശ്വാസംമുട്ടുണ്ടൊ ബാപ്പിച്ചിക്ക്. ഒരാഴ്ച ആശുപത്രിയിലായിരുന്നു.
ആഹ് ആഹ്
ഉം തണ്പ്പ് ആയിട്ട് ശ്വാസം മുട്ട് ഒ ഓസേനൊക്കെ വെച്ചാണ് വീട്ടില് കിടപ്പ്
തന്നെ ഉം ഉ
പിന്നെ ഉമ്മച്ചക്ക് ഉമ്മച്ചക്ക്ല്ലാത്ത അസുഖങ്ങില്ല
എന്താ ഈ വാർധക പ്രഷ്നാണോ
അല്ല നെഞ്ച വേദനുണ്ട് പിന്നെ ഈ ഒരു മാറ എടുക്കളഞ്ഞേക്കണതാ ആ പിന്നെ മം പിന്നെ ഇത് കലിൽ വോരിക്കോസിന്റെ പ്രശ്നമുണ്ട് മുട്ട് തേയ്മാനം കൈയില മുട്ട് തേയ്മാനം അങ്ങനെ പല പല പ്രശ്നങ്ങൾ
ആഹ എന്നാലേ ശരി എന്നാലേ ഇന്ന് ഒന്ന് കിടക്കട്ടെട്ടോ
അലോ